ഹലോ ഹലോ
ആ
ആ ഹലോ എവിടൊയിരുന്നു? ഞാൻ അപ്പഴ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പ യ്യ് ടുത്തില്ല.
ആ ഞൻ പുറത്ത് പോയതായിരുന്നു. അ
ആ കഴിച്ചോ?
ആ കഴിച്ചു കഴിച്ചു കഴിച്ചു കഴിച്ചു
ആ
ആ
പിന്നെന്താ പരിപാടി പരിപാടിയൊന്നുല്ല വെറുതെ ഇരിക്ക്ണ് ചായ ഒക്കിര് ന്നാ
ആ
ഓ ചായ കുടിച്ചോ അന്നിട്ട്
ഇല്ല ഇല്ല ഇല്ല വെച്ചതെള്ളൂ
ആഹ് നിയാണോ വെച്ചത് ചായ വെക്ക്ണ അറിയോ
പിന്നെ
ആഹ്
ഉം ഞാൻ കൊറച്ച് മുന്നേ കഴിച്ചോളൂ
ആഹ്
ഉം പിന്നെ എന്താണ് എവിടെ എല്ലാരും
എല്ല ആ ഇവിടെയുണ്ട് എല്ലരുംവിടെ ഉണ്ട്
ആഹ് ചായ കുടുച്ചിട്ടില്ല ഉം ഫുഡ് കുറച്ച മുന്നേ കഴിച്ചല്ലള്ളൂ ആഹ് അതുകൊണ്ട് പിന്നെ കൊറച്ച് കഴിഞ്ഞട്ട്
ആഹ്
ഉം
പിന്നെ എന്താ വീട്ടില എല്ലരും എവിടെ
ഇവിടെ ഇണ്ട് എല്ലാരും ഇവിടെണ്ട് ആഹ് അനിയത്തി സിനിമ കാണുക ഉം ഉം ധീരയാണ് ലാപ്പില് കാണുക ഉം ഉം ഉം ഈ പിന്നെന്താ പരിപാടി നാളെ എന്താ പരിപാടി
നാളെ ഒരു ആഹ് മലമ്പുഴ പോണരുന്നു ഫ്രണ്ടിന്റെ ഐ റ്റിടെ നോക്കാൻ വേണ്ടിട്ട്
ആഹ്
കമ്പ്യൂട്ടറാ പഠിച്ചേ പക്ഷെ താല്പര്യ ഇല്ല ഐ ടിക്ക് പോകണംന്ന് പറ ണണ്ടായി അപ്പൊ അത് നോക്കാൻ വേണ്ടി പോണം ഉം
ഓ
ആഹ്
പിന്നെ എല്ലാരും ച മരിക്കാ
ആഹ് അതെ അതെ ചുമ്മാ ഇരിക്ക നോക്കി ഇരിക്ക
ഓ
അവിടെയോ
ഏഹ് ഇവിടെ എല്ലാരും ചുമ്മാ ഇരിക്കുവാ ആഹ് ഇവിടെ എല്ലാരും ചുമ്മാരിക്കുവാ
ആഹ് ആഹ് ഇവിടെ സംസാരിച്ച അനിയത്തി സംസാരിക്കാ ആഹ്
ആഹ് പിന്നേ നാളെ ക്ലാസ്ണ്ടോ
ആഹ് നാളെ ക്ലാസ്ണ്ട് നാളെ രാവിലെ പോവും
ഓഹ്
ഞാൻ ഹോസ്റ്റലിലാ ആഹ് അവിടെത് ന്ന് കൊറച്ച് ദൂരോണ്ട് അപ്പൊ എന്നും പോയി വരാനൊന്നും പറ്റില്ല ആഹ് അതോ
ഓഹ്
രണ്ട് മൂന്ന്
ആഹ്
ഇനി നാളെ പോവും
ആണ
ഉം
ആഹ്
ഏഹ് ഉം ഇനി ഒരു ഒക്ടോബറൊക്കെ ആവുമ്പ ഞങ്ങക്ക് എക്സാം തുടങ്ങും ഇപ്പൊ ഫിഫ്ത്ത് സെമ്മന് ഉം അപ്പൊ സെമിനാറും പ്രൊജക്റ്റ്‌ ഒക്കെ ഇണ്ട് അപ്പൊ അതക്കായിട്ട് കൊറച്ച് ബിസി ആയിരുന്നു ഉം
ആഹ് എനിക്ക് അടുത്ത മാസം ആവുമ്പോഴേക്കും ക്ലാസ്സൊക്കെ തുടങ്ങും
ഏഹ് അടുത്ത മാസണോ
ആഹ് അടുത്ത മാസം ആറാം തീയതി തൊട്ട് ക്ലാസ്സ്
ഓഹ് ക്ലാസ്സ്‌ തൊടങ്ങൻലെ ഉം
അത് ഒരു നാല് മണിക്കൂറൊക്കെ ഉള്ളൂ ആഹ് ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് വ ആഹ് ഒരു നാല് മണിക്കൂറൊക്കെ
ആഹ് ഫ്രണ്ട് ഇണ്ടോ അതുകൊണ്ട് കൊഴപ്പുണ്ടാവുല കോളേജ്ക്കെ ഫ്രണ്ട്സാ ഉം
കോളേജ് അല്ല അതൊരു ഇൻസ്റ്റ്യൂഷൻ ആഹ്
ആഹ് ഓഹ് ഇപ്പൊ നാല് മണിക്കൂർ ക്ലാസ്സുള്ളൂല്ലേ ഈഹ് ആഹ്
ഒരു പത്ത് മണിക്ക് തുടങ്ങിയ ഒരു മണിക്ക് തീരും
ഓഹ് അത് കഴിഞ്ഞ വീട്ട്ക്ക് വരല്ലോ
ആഹ് ശനിം ഞായറും ലീവാണ് അതുകൊണ്ട് കൊഴപ്പില്ല
ആഹ്
ആഹ് ചെലപ്പോ ശനിയാഴ്ച ക്ലാസ്സാക്കി സ്റ്റിച്ചിങ് ഉണ്ട് കമ്പ്യൂ ട്ടറും പഠിക്കണം സ്റ്റിച്ചിങ്ങും പഠിക്കണം അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ശ ശനിയാഴ്ച ഉണ്ടാവും പറയ് ഇല്ലാതിരുന്ന മതി രണ്ടു ദിവസേങ്കി രണ്ടു ദിവസം റേസ്റ്റ് എടുക്കാം
റ്റൂലല്ലേ
ആഹ്
ഓഹ് ഞങ്ങക്ക് എനിക്ക് കോളേജില് ഞാൻ എൻ സി സിലൊക്കാ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോ കുറച്ച് ദിവസത്തെ എൻ സി സി ഒന്നും ഇല്ല ഇനി എൻ ഇത് തൊടങ്ങി വെച്ച ശനിയാഴ്ച്ച വരെ എന്നും എൻസിസിക്ക് പോണം പിന്നെ വീ ന്നങ്ങനെ വരാറ്ല്ല മാസത്തില് രണ്ട് മൂന്ന് വർഷെ വരാറ്ള്ളു
ആഹ് പിന്നെന്താണ് പരിപാടി പിന്നെന്താ പര്പാടി
സെരി
ആ
ആ അലോ
ആ ആ ആ അ അ പറയൂ പറേച്ചി
ആ കേക്ക്
ന്നാ അവൾക്ക് കൊട്ത്തേയ്
ഹലോ
ക്ക്ന്നെന്താണ് ഹലോ
ആ കേക്ക്ല്ലേ
ആ എടേല് സ്റ്റെക്കാവ്ന്ന്ണ്ട്
ആ അത് നെറ്റ് ഇഷ് ഇഷ്യൂ എന്തോ കാരണം
ആ
ആ ഫ്രണ്ട്സിനൊന്നും വിളിക്കാറില്ലേ ചോയ്ച്ചാ
ഓ വിളിക്ക് അ വിളിക്കാറൊണ്ട് വീടിന്റെ അട്ത്ത്ന്നെയാ ഫ്രണ്ട്സിന്റെ അട്ത്ത് വീട്ടിനവ്ടെള്ളെ പിന്നെ ഫ്രണ്ടെന്ന് പറയും അവരൊന്നും പ്ലസ് റ്റു കയ്ഞ്ഞപ്പ
ഏ ആ അത് ഞങ്ങടെം അങ്ങനെക്കെ തന്നെയാ
അത്കൊണ്ട് വീടിന്റെ അവിടെണ്ട് പിന്നെ ഈ പറഞ്ഞ കൂടെ വര്ന്ന ര് കുട്ടി അത്ര അ അത്ര പേരെ വിളിക്ക്യൊള്ളു അവര് പ്ലസ് റ്റു പ്ലസ് വൺ പ്ലസ് റ്റു പഠിക്കുമ്പഴെ അങ്ങനെയാ വൽതായിട്ട് മിണ്ടൂലാ പിന്നെ പ്പ തീരെയില്ല ആഹ്
ആ പ്ലസ്റ്റൂല് ഐവിണ്ടായ്ര്ന്നില്ലേ മീൻസ് എ ട്രിപ്പാെന്നും ഉണ്ടാര്ന്നില്ലേ?
എ ഞങ്ങക്ക് കൊറ്ച്ച് പിള്ളരെ ണ്ടാര് ന്നൊള്ളു ഒര് ഇരുപത്തഞ്ച് പേര് മൊത്തത്തില് ഒര് ഇരുപത്തഞ്ച് അങ്ങനെ ഒണ്ടാര്ന്നൊള്ളു ചെറിയ സ്കൂളാ അപ്പം ഒരു സബ്ജക്ട്റ്റേ ഒള്ളൂ ബയോൾ ജി സയൻസ് മാത്രം അതോണ്ട് ട്രിപ്പ് പിന്നെ ടീച്ചേഴ്സിനൊക്കെ കുഞ്ഞി കുഞ്ഞി പിള്ളാരാ അപ്പ പോവാൻ പറ്റില്ല പിന്നെ പിന്നെ സാറുമാരില്ല ഫുള്ള് ടീച്ചേഴ്സ് ആയതുകൊണ്ട് ടി ഏ നൈറ്റാ ടീച്ചർമാർക്ക് പാടല്ലേ കുൻ പിള്ളേരെക്കെ അത്കൊണ്ട്
ആഹ് കുട്ടികള്ല്ലെ ആ ഓ ഒ ഉം ആ ആ ഇനി ഇതിനപ്പാെ ക്ലാസ്സ്ന് പോവ്മ്പോ ചെൽപ്പ ണ്ടാവായ്രിക്കാം
ആ ഇണ്ടെന്ന് തോന്നിയില്ല അറിയില്ല ചെൽപ്പ പറയുവായ്രിക്കും ആ
ഊം ഹലോ ഫ്രണ്ട്സിന്റെപ്പം പൊർത്തേക്കൊന്നും പോയില്ലേ
ആഹ് പോവും വലുതായിട്ടൊന്നും പോവൂല എപ്പഴേലും പോവും ഇപ്പൊ ക്ലാസ്സിനൊക്കെ ക്ലാസ്സൊക്കെ തൊടങ്ങിയൊണ്ട് എങ്ങോ
ആഹ് ആഹ് മഴയെണ്ടോ?
ഇപ്പ ഇപ്പ മഴ ഇണ്ടാരുന്നില്ല ഒര് ആ ആ കൊറച്ച് മുമ്പ് ഇണ്ടാരുന്നു ഇപ്പ വലുതായിട്ടില്ല.
ആഹ് ആഹ് ഇവടേം ഇല്ലാപ്പൊ
ആഹ്
ആഹ്
ചായ ഒന്നും കുടിച്ചിട്ടില്ലല്ലേ ചായ കുടിക്കാറില്ല?
ഇൽ ചായ ഞാന് എനിക്ക് അങ്ങനെ എന്നും നിർബന്ധില്ല തോന്നുമ്പോ കുടിക്കാറൊള്ളു
ആഹ് ഞാൻ കുടിക്കാറില്ല വീട്ടുകാർക്ക് വെച്ച് കൊടുത്തെ ചായ.
ഏഹ് ഓ നല്ല കുട്ടി.
ആഹ്.
ഉം എന്താ?
ആഹ് ശെരി ഏച്ചി വിളിക്കാം ആഹ് വിളിക്കാം
ആ ആ ആഹ് ശെരി.